ഹലോ
കേൾക്കുന്നുണ്ടാ
ആഹ് കേൾക്കുന്നുണ്ട് എന്തൊക്കെ വിശേഷം മഴ ഇണ്ടെന്നക്ക
ആഹ് രാവിലെ ഇണ്ടേരുന്നു ഇപ്പ വെയിലാണ്
ആഹ് രാവില തന്നെ ഇബടെ ഇണ്ടായന് മഴ പിന്നെ ഇപ്പോ ഉച്ചാ ആവോളം മൂടിങ്ങോണ്ടനിഇപ്പ ചെറുതായിട്ട് ഒന്ന ഇങ്ങനെ വെയില്ണ്ട്
ഉം ഉം
ഫുഡോക്കെ കഴിച്ചില്ലേ
ആഹ് കഴിച്ച്
ഏഹ് എന്തേനി ഇന്ന് ഫുഡൊക്കെ?
ഇവടെ മീൻകറിയും ചോറും
ആഹ്
ഉം ആട്യൊ
ഇവിടെ ഇന്ന് ബിരിയാണിണ്ട് വെള്ളിയാഴ്ച ആയതോണ്ട് ആഹ് ആഹ് സ്കൂൾക്കു കുട്ട്യാളൊക്കെ
ഒരാളുണ്ട് രണ്ട് വയസ്സായി
ആഹ് സ്കൂൾക്ക് പോകാനായിട്ടില്ലെല്ലോ അല്ലേ ഇന്നട്ടെന്താ ഉറങ്ങിക്കാണോ ഓല് ആഹ് രണ്ടാള്ണ്ട് ഒറങ്ങിക്കാണ് മോന് കുട്ടി ആകുട്ടിയോ പെകുട്ടിയോ
പെൺകുട്ടി
ആഹ് ഓറ്ങ്ങിക്കാ
ഇല്ലല്ല ഇപ്പൊ എണീച്ചേ ഒള്ളൂ
ഉം ഉം ഉം ഒർങ്ങു ഓ ഉച്ചക്ക് ഓന് നല്ലോണം ഒറങ്ങോ
ആഹ് ഇന്നാണിപ്പോ ഒറങ്ങിയിരിക്കണേ എന്നും ഉറങ്ങില്ല
ഉം പിന്നെ അംഗൽവാടി പോവാന് ആയിട്ടില്ലല്ലോ
മൂന്ന് വയസ്സാവണം ഉം.
അതെ ഇൻക്ക് രണ്ടാള്ണ്ട് ഒരാൾക്ക് ഒരാൾ ആറ് ഏ ആറാം ക്ലാസ്സിനും
ആഹ് ആഹ്
ഉം പിന്നെ എന്നിട്ട് എന്താ ചായൊക്കെ കുടി ചോറെഴ്ച്ച് കട ഒറങ്ങലില്ലോ
ആഹ് ചോറ് വെയിൽച്ചിട്ടങ്ങനെ ഇരിക്ക്ണു ഇപ്പൊ ബാങ്ക് കൊടുത്ത് നിസ്കരിക്കണം ഇനി ചായ കുടിക്കാനായിട്ടില്ല അഞ്ചുമണിയൊക്കെ ആവും
ചേർക്കാൻല്ലേ
ഉം ആടെയോ ചായ കുടിച്ചോ
ഇല്ലേയ് കുടിച്ചിട്ടില്ല കുടിക്ക്ണ് അതേ മാതിരിക്ക് അങ്ങനെ കടന്ന് കടന്നു ഒന്ന് ഇങ്ങനെ കടന്ന് കണ്ണ്മ്മല് പിന്നെ അങ്ങനെ നീച്ചി ഇനി ബാങ്ക് കൊടുത്തില്ല നിസ്കരിച്ചാൻ നിന്ന് പിന്നെ ഇനി വന്നാ കൊർച്ച് കഴിഞ്ഞാ ഓര് സ്കൂളിട്ട് വരാനും ആയി പിന്നെ ചായ ചോറ്അർഞ്ഞ്ങ്ങാണ്ട് പിന്നെ ഓലെ പിന്നെലത്തന്നെ പിന്നെപ്പോ ആഹ് ഒരാള് ആ രണ്ടാള് പോവും ഒരാള് ഒന്നാം ക്ലാസ്സില്ചേർത്തീക്ക്ണു ഒരാള് അഞ്ചാം ക്ലാസ്സിലും
ആഹ്
അങ്ങനെ
വീട്ടിലാരൊക്കെണ്ട്
എങ്ങനെ
വീട്ടില് ആരൊക്കെണ്ട്
ഇവിടെ ഉമ്മീ ഉപ്പി എളച്ചന് എളച്ചി ഓലെ കുട്ടി പിന്നെ ഞങ്ങളും
ഭർത്താവിൻ്റെ വീട്ടിലാ
ആഹ് അതെ അതെ
ഉം ഉം
ഇന്റെ വീട്ടില് ഞാനും ഉമ്മയും രണ്ടാങ്ങളാരും ഓലെ വൈഫും
ഹോ
ഉം ഇരുന്ന് കഴിഞ്ഞില്ലേ വീട്ടിലാണോ ഇന്നട്ട്
ആഹ് ഞാന് ഇൻ്റെ വീട്ടിലാണ്
ഏഹ് ഇനി എന്നാ അങ്ങട്ട് പോകലില്ലേ
ഓഹ് പോവും അടുത്ത മാസം പോവും വിരുന്ന് വന്നത്
ആഹ്
ഉം
അഹ് എങ്ങനെ
അയാളുടെ വീട് ദൂരമാണ് തിരുവനന്തപുരാണ്
എഹ് എന്ന് വന്നാതാർഞ്ഞ്
ദൂരെയാണ്ന്ന്
ആഹ് ആഹ് അപ്പൊ പിന്നെ കുറേ ദിവസം വിടിം നിക്കണ്ടാവും അവിടിം യും നിക്കണ്ടാവുംല്ലേ
ആഹ് മാസ്ത്തില് ആ മാസ്ത്തിലേക്കെ പോവുള്ളൂ
അങ്ങനെ അവിടിം ഇവിടിം നിക്ക്ണ്ടാവുംല്ലേ
ഉം ആഹ് രണ്ടവിടെ ആയിട്ട്നിക്കും
ന്നിട്ട് ചായക്ക് കടിയൊക്കെണ്ടാക്കോ
ആഹ് ചെലപ്പോണ്ടാക്കൂല്ലെങ്കി കടീന്ന് ബിസ്കറ്റോ റസ്ക്കാ ഹലോ
ആഹ് റേ ഏ റേഞ്ചിന്റെ പ്രോബ്ലംണ്ട്തോണുന്നു ഒന്ന് ഇങ്ങനെ മാ കൊർച്ച് മാറിക്കോ
മ്മ് മ്മ്
ഫസ്റ്റ് വർത്താനൻ മ പോയപ്പപ്പോ റേഞ്ച് ഇങ്ങന പോ കട്ട ആ പോയാ തോന്നി
ആഹ്
എന്നിട്ട് മഴക്ക് വെള്ള വെള്ളം കൂടുതലുണ്ട്ടാ
എന്ത്
ഹലോ മഴവുമ്പളേ വെള്ളം കൂടുല ഉണ്ടോയ്ിക്ക
ആ അത്രയൊന്നും ഇല്ല എന്നാലും ആ ഉണ്ട് കേൾക്കുന്നുണ്ട്
മ്മ്
മഴവെള്ളമാ ഉണ്ട് പക്ഷെ ആ അപ്പുറംപ്പുറം പോകാനുള്ള സൗകര്യങ്ങളില്ല
ഇല്ലേ ആ പാടക്കെ ആണോ അതോ
പാടവാ
ആഹ്
എന്തേ
ഇപ്പൊ പുഴകളൊക്കെ എടുത്തുണ്ടോ?
ആഹ കുളവുണ്ട്
കുളം ആ വേനലുമ്പോ വെള്ളം കൊറയാ ഇവിടെ അടുത്ത് തോടാളുണ്ട് അങ്ങനെ പോയൊന്നുമല്ല അടു അല്ല കുറച്ച വിട്ട് പോകണം
ആഹ് ആഹ് വീട്ടിലെ പണികളെല്ലാം കഴിഞ്ഞാ ഏ ഹലോ കേൾക്കുന്നുണ്ടാ
ആ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്
ഉം ഉ
രാവിലെക നേരത്തെ കഴും
ഉം ഉം
ഹലോ
വേറെ വിശേഷങ്ങ ഹലോ
ഹലോ ഇചിന്റെ പ്രശ്നംുണ്ട് അവിടെ
വേറെ വിശേഷങ്ങളെല്ലാം റേഞ്ച് ഇല്ലാതോന്നുന്നു
ഹലോ
ഇപ്പൊ കേൾക്കുന്നുണ്ടാ ഹലോ ഇപ്പൊ കേൾക്കുന്നുണ്ടാ
ഇപ്പൊ കൊറച്ച് കേൾക്കണ്ട് പക്ഷം വല്ലാതെെ കേൾക്കണില്ല എന്ന്തതിലിവ സോ റെയിഞ്ചിന്റെ